എക്കണൊന്നുണ്ടണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ന്തൊക്കെണ്ട് വിശേഷമൊക്കെ
ആഹ് വിശേഷംന്നുല്ല സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് അവിടെ സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെണ്ട അവിടാ
മഴയ രണ്ട മൂന്ന് ദിവസമായിട്ട് മഴ തന്നെയാ
അതാ
ആഹ്
ഞങ്ങൾക്കവിടെ മെയിലൊക്കെ ഉണ്ട്
അതല്ലേ ആഹ് ആഹ് ഇവിടെരു മൂന്ന് ദിവസയി ഭയങ്കര മഴയില്ല പക്ഷെ രാവിലെ തൊട്ടേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുവ തുണിയൊന്നും ഉണങ്ങാൻ പറ്റാത്ത പോലെരു
ആഹ് അതല്ല ഞങ്ങക്ക് കൊറവുണ്ട്പ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്
അതെല്ലേ
ആഹ്
ഉം ഹം മക്കളൊക്കെ സ്കൂളിൽ പോയാോ
ആഹ് സ്കൂളിൽ പോയി
ഉം ഉം ആ ഇവിടെ ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ ഉറങ്ങുന്നു ഒരാൾ ചെറിയ മോളാണേ
ആഹ് ഊണൊക്കെ കഴിഞ്ഞാ ആഹ് എന്തന്ന് ഫുഡി
ആഹ് ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു ഇന്ന് രസവും പയറും മെഴുക്ക് പെരട്ടിയും ആഹ് പിന്നെ ഉം മാാങ്ങാസമ്മന്തി വരുന്നു
ആഹ്
ഉം
പച്ചക്കറിയൊക്കെ ഉണ്ടാപ്പാ
പച്ചക്കറി ആഹ്
ഉം
ഹ് ഹ് പെര്ന്നാളിന്റെ എല്ലാം കഴിഞ്ഞെതേ ഒള്ള്പ്പോ ആഹ് കയ്ഞ്ഞതേ ഉള്ളൂ ആഹ് കൊർച്ച് കൂട്തലുണ്ടായ്ര്ന്നു ഇപ്രാവശ്യമേ ഏഹ് ഇന്ന് മിൻഞ്ഞാന്ന് കൊണ്ടാ എല്ലാം കഴിഞ്ഞെത്
അതേല്ലേ എന്തൊക്കെണ്ടാക്കി എറെച്ച്യൊക്കെ വെച്ച്
എറെച്ചി വെച്ച് ഏഹ് ആഹ് കട്ലേറ്റ്ണ്ടാക്കി ഏഹ് പിന്നെ എന്താ എഹ് ബിരിയാണി ഉണ്ടാക്കി ഏഹ് ബി ഡി എഫ് ഉണ്ടാക്കി അങ്ങെനെ പിള്ളാർക്ക് കാെർച് ച്ചയ്റ്റംസാെക്കെ ഉണ്ടാകി കൊട്ത്തു
ണ്ടാക്കി കൊട്ത്ത് ആഹ് ആഹ് ഉം
രിയാണി
ആഹ് അ എങ്ങെനെ കപ്പ ബിര്യാണി ണ്ടാക്ക്ണെ
ഏഹ് കപ്പ നമ്മള് എ എർച്ചി എല്ല് എല്ല്ല്ലേ
ആഹ് എല്ലും കപ്പയും കൂടെ വെക്ക്ണേണാ
ആഹ് അത് തന്നെ
എല്ല് കപ്പ ഇട്ട് വെക്ക്ന്നെ ആഹ് ആഹ്
എല്ല് ക ആദ്യം കറി വെക്കും അത് കയ്ട്ട് കപ്പ വേവിക്ക്ന്ന പോലെ വേവിച് ച്ച്ട്ട് രണ്ടൂടിട്ട് മിക്സെയ്യും ഉം ഉം അത് ഭയങ്കര ഇഷ്ടാ ഇവിടെ എല്ലാർക്കും
ആഹ് ആഹ് ഞങ്ങളും ണ്ടാക്ക്യാർന്ന്
ആഹ് കൂട്തലും അതാണോ ണ്ടാക്ക്യെത്
ആഹ്
ഉം ഹും
ഇന്ന് വൈകുന്നേര്ത്തേക്കെന്താപ്പാ
വയ് ആഹ് അതെ അതെ
വയ്കുന്നേര്ത്തേക്ക് ഇര്പ്പുണ്ടാ
ഇ ഇന്ന്പ്പ ഇല്ല കഴിഞ്ഞു മിനിയാന്ന് കൊണ്ട് എല്ലാം കഴിഞ്ഞു ഉം ഇനിയിപ്പം ഏഹ് ഒര് ഒരാഴ്ച ത്തേക്ക്ന് പച്ചക്കറിയാ ഉം ഹസ്ബന്റിന് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുവേ ച്ചാ ഒര് കാെറച്ച് കൊളസ്ട്രോളൊക്കെ ഒണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് അത്കൊണ്ട് ചപ്പാത്തി ഞങ്ങള് ചോറ് കഴിക്കും പുള്ളിക്കാരന് ചപ്പാത്തി ഒണ്ടാക്കും
ആഹ് ആഹ് അഹ് വൈകുന്നേരെന്താ എന്തേലുംണ്ടാക്കോ എണ്ണക്കട്യൊക്കെ
ചായ് ഇപ്പൊ അങ്ങെനെ ചായ്ക്കടി ഉണ്ടാക്കലില്ല കുഞ്ഞ് ഉണ്ടായെ പിന്നങ്ങനെ വൈന്നേരം എന്തായാലും ബേക്കറി എന്തേലും വാങ്ങിച്ച് വെക് ക്കത്തേ ഒള്ളു അവെള് വര്മ്പത്തേക്ക്നേ
ആഹ്
മൂത്തയാൾക്ക് വേണ്ടി പിന്നെ ഇത് പിന്നാ ഏത്തപ്പഴം ഉണ്ടെങ്കി മാത്രം ബോളി ഉണ്ടാക്കും അല്ലാതെ വേറൊന്നും അങ്ങെനെ ഉണ്ടാക്കാറ്ല്ല നേരെത്തെയെക്കെ ഉണ്ടാക്കുവായ്ര്ന്ന് എല്ലാം പരിപ്പുവട സുഖിയൻ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുവായ്ര്ന്നു ഇപ്പൊ അങ്ങെനെ ഇല്ലാ അപ്പൊ പിന്നെ എണ്ണെയും ഒരുപാട് അങ്ങെനെ കൊളസ്ട്രോളൊള്ളെത് കൊണ്ട് പൊതുവെ എല്ലാരും എണ്ണ കാെറച്ച് ഞങ്ങള് എല്ലാരും തന്നെ ഒരാക്കെ ഒള്ളൂ എങ്കി പോലും മൊത്ത പൊതുവേ എണ്ണ കാെറച്ചു
ആഹ് അത് തന്നെ ആഹ് ആഹ് ആഹ് പിന്നെ സ്പെഷ്യലെന്തേലൊക്കെ ണ്ടാക്കോ ബീഫ് ബിരിയാണീ
ഞാൻ ബിരിയാണി കഴിക്കത്തില്ല പക്ഷെ ഇണ്ടാക്കും
അതല്ലേ
ഉം ഇവിടെ എല്ലാരും കഴിക്കും എനിക്കിഷ്ടമില്ല എജ് ഞാൻ ഉണ്ടാക്കാറുൻ അതൊണ്ട് ഞാൻ കഴിക്കാത്തോണ്ട് തന്നെ ഇവരങ്ങനെ ഒരുപാട് ഉണ്ടാക്കാൻ പറയാറില്ല കൂടുതലും കടേൻ ഇവർക്ക് മാത്രം മതിയില്ലോ അതോണ്ട് കടേന്ന് മേടിച്ച് കഴിക്കല പതിവ്
മന്തിയക്കേണ് ഇഷ്ടം
മന്തിയ ഇഷ്ടം ഇപ്പൊ പറഞ്ഞതിലെ ഇപ്പൊ പൊതുവെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു മാ ഒന്ന ഒന്നര മാസോയി ഇതിന്റെ കൊളസ്ട്രോളിന്റെ കാര്യം അറിഞ്ഞിട്ട് അപ്പ തൊട്ടേ എല്ലാം കൺട്രോളിലാണ് അതുകൊണ്ടാണ് ബീഫ് ഇത്രോം ദിവസം ഇരുന്നത് ഹസ്ബണ്ട് കഴിക്കുവാണെങ്കിൽ പുള്ളി കൂടെ കഴിക്കുവാണ തീർന്നാനെ പക്ഷെ ഞങ്ങള് മാത്രമായതു കൊണ്ട് ഇത് തീരുന്നില്ല ഉം പുള്ളി ഒട്ടും കഴിച്ചില്ല പ്രാവശ്യം ആദ്യം ഉള്ഹിയ അപ്പം ആയതു കൊണ്ട് ആദ്യം കൊറച്ചൊരിച്ചിരി കഴിച്ചതേ ഉള്ളൂ
ആഹ് ആഹ്
ആ അതെ അവിടെ എങ്ങനെയാ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുവോ അതോ വെക്കേഷന് ആഹ് ആഹ് കൊഴപ്പമില്ലാരുന്ന് ഈ പ്രാവശ്യം പ ഉം ഉണ്ടാക്കും ആഹ് ഉം ടൂറ് ഈ പ്രാവശ്യം ഞങ്ങള് ചെറിയൊരു തമിഴ്നാട് ചെറിയ ട്രിപ്പേ പോയുള്ളു വെക്കേഷൻ ഇവിടെന്ന്‌ ചെറുതായിട്ടൊരു വൺഡേ ടിപ്പ് പോയതേ ഉള്ളൂ ഉം, ഇവിടെ നമുക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുവാണേ അതുകൊണ്ട് മാറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട്
ആഹ് ആഹ് ആ വീടു പണി ഒക്കെ എന്തായി? ആഹ്
വീടു പണി ഇപ്പൊ അ തേപ്പ് തുടങ്ങിയായിരുന്നു തേപ്പ് തുടങ്ങിയായിരുന്നു പ്പ മഴ പെയ്തത് കൊണ്ട് ഇപ്പം ഒരു രണ്ടാഴ്ചത്തേക്ക് നിർത്തിവച്ചേക്കുവായിരുന്നു
ഇനിയിപ്പ തിളാഴ്ച തൊട്ട് വീണ്ടും തുടങ്ങണം
ന്ന പിന്നെ ആക്ക ആഹ്
ആഹ് നിർത്തി തിങ്കളാഴ്ച തുടങ്ങണംന്ന് ഓർത്തിരിക്കുന്നു. ഉം
ഇവിടെ തറവാട്ടിലായിരിക്ക താമസം
ഇപ്പൊ ഞങ്ങള് ഞങ്ങള് സ്വന്തം വീട്ടിലാ താമസിച്ചുകൊണ്ടിരുന്നേ ഞങ്ങളത് വിറ്റിട്ട് വേറെ അവിടുന്ന് മാറി കുറച്ച് ആ ഇപ്പൊ വ ഇപ്പൊ ഇപ്പൊ രണ്ടു മാസമായി വാടകക്ക് താമസിക്കാൻ തുടങ്ങിട്ട് ആ ഇപ്പം വാങ്ങിച്ച വീടിന്റെ അടുത്ത് തന്നെയാണേ ഇപ്പൊ വീടുപണി നടക്കുന്നതിന്റെ അടുത്ത് തന്നെയാ
ആഹ് ആഹ് ആഹ് നടുത്ത് തന്നെ താമസിക്കണെ ആഹ് ആഹ് ആഹ്
ആ ഒരു മൂ ഒരു മൂന്ന് മാസം എടുക്കും വീടുപണി തീരുമ്പോഴത്തേക്കിന്
ആഹ് ആഹ്
സ്കൂളിൽ മക്കളൊക്കെ വരാറായോ സ്കൂളിൽന്ന്
ആഹ് മക്കള് വരാറായി ഒരാള് ട്യൂഷൻ കഴിഞ്ഞിട്ടെ വരുള്ളൂ ഉം എളേത് ഇപ്പൊ വരും ഉം
ആ ഇവിടെ നാലരയാകും ഇല്ല നാലരയാകും വരുമ്പോഴത്തേക്കിന്
ആഹ്
ഉം
വരുമ്പോത്തേക്കെ എന്തലൊക്കെ
ആഹ് വരു ഇന്ന് രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് അപ്പൊ അത് കഴിച്ചോളും വൈയിട്ട് ആഹ്
ഹലോ
ആഹ് ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞു
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നണ്ട് ആഹ് അപ്പൊ രാവിൽത്തെ എന്തേങ്കലൊക്കെ കഴിച്ചോളൂ വരുമേ
രാവിലത്തെ ഒണ്ടെങ്കി രാവിലത്തെ കഴിച്ചോളും ഇല്ലെങ്കില് അം എന്തേലും ബേക്കർ സാനം എന്തേലും കഴിച്ച് ചായേറ കുടിക്കത്തേ ഒള്ളൂ ഉം
ആഹ് ഇവടെ അങ്ങനെക്കെ തന്ന്യാ
പിന്നെ ഇവിടെ പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ ഒണ്ടെങ്കി ചോറുണം ഹും
ആഹ് ആഹ് ഇവിടെയും അതൊക്കെ തന്ന്യാണ് അങ്ങനെയൊക്കെ തന്നെ അല്ലെങ്കേ ചോറൊന്നും ഇണ്ടാ
പുള്ളേർക്ക്
ആഹ് അതന്നെ
വിശപ്പ് വരുന്നേ അല്ലെങ്കി വിശപ്പില്ലെന്നോ പറുന്നേ ഉം മരുന്നതേ കഴിക്കാൻ പറയുമ്പോ പറയും എന്നാ കറീന്നോയ്ക്കും ഇന്നതാണ് കറീന്ന് പർഞ്ഞാ ഓഹ് എന്ക്ക് വെശക്ക്ന്നില്ല ചായ മതി അല്ലെ ബീഫോ ചിക്കനോ ആണെങ്കി ആഹ് കഴിക്കാം അതെ അതെ ഉം
അപ്പൊ തുണിയൊക്കൊണങ്ങാനൊക്കെ പാടായിര് കൂല്ല മഴ പെയ്
ഇപ്പൊ രണ്ടൂന്നൂസായിട്ട് തുണി ഒണങ്ങാൻ വല്ല്യ പാടാ കുഞ്ഞിന്റെ തുണിയൊക്കെ ഒണങ്ങാന് ട്ട് വല്ല്യ ബുദ്ധിമുട്ട ഓണ്ടിപ്പം രണ്ടൂന്നൂസായിട്ട് ഡയപ്പർ തന്നെ ഉപയോഗിക്ക്വ
ആഹ് ആഹ് ആഹ് എന്ത് പ്രായൊണ്ട്
രണ്ടു വയസ്സ് ആവുന്നു
ആന്നോ ആഹ് ആഹ് ആ ചെടിയൊക്കണ്ട വീട്ട്ല്ല്
ഒണ്ടൊണ്ട് ഞാനിപ്പം ഏഹ് ഇ പ്പ ഇങ് അവ് നേര്ത്തെ താമസിച്ചര്ന്നെ ഒത്തിരി ഒണ്ടായിര്ന്നു അപ്പൊ അവിട്ന്ന് ഈ എടെ മോളൊണ്ടായ്പ്പത്തേക്കിന് വീട്ടിലേക്കെക്കെ എടക്കൊന്ന് പോയി അതുകൊണ്ട് ചെടിയൊക്കെ മൊ ത്തം പോയാര്ന്നു
ആഹ് ഹ ഹ
ആഹ് ഇപ്പൊ ഞാൻ ഇവടെ വന്നിട്ട് ഇപ്പം ഏഹ് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തൊടങ്ങീട്ടൊണ്ട്
അതെല്ലേ പച്ചക്കറിയാ പച്ചക്കറിയൊക്കെണ്ടാ
ഇവിടെ ഇല്ല നമ് ഇവിടെ ഈ വാടക്ക് താമസിക്ക്ന്നെടത്ത് ഏഹ് അയ്നൊള്ള സലവില്ല ഇനിപ്പം പുതിയ വീട്ടിൽ ചെന്നിട്ട് വേണം പച്ചക്കറ്യെക്കെ അവ്ടെയാമ്പോ എടെയൊണ്ടെ
ഉം ഉം ഉം
ചെടിയൊക്കെ ഇപ്പം ചട്ടീല വെച്ച് പിടിപ്പിച്ചേക്കുന്നെ
ആഹ് ആഹ് അതിനൊള്ള സൗകര്യൊള്ളൂ അല്ലേ
അതിനൊള്ള സൗകര്യേ ഒള്ളൂ ആഹ്
ഉം
അവടെ പച്ചക്കറ്യൊക്കെ ഒണ്ടോ
ഇവടേല്ല പച്ചക്കറി നടാനൊള്ള സ്ഥലോന്നും ഇവടെല്ല സ്ഥലം കൊറവാണ് ഒള്ള സ്ഥൽത്ത് ക ട്ട വിരിച്ചിട്ടേക്കാ അത് കാരണം
ആഹ് ആഹ്
സ്ഥലൊല്ല നടാന് ആദ്യൊക്കെ ഇണ്ടാർന്ന് വഴുതന അങ്ങനൊള്ള കണ്ടാർന്നു
ഉംഹും ചെടിയുണ്ടോ
ഞാവൽപ്പഴമൊക്കെണ്ടാർന്ന്.
ആഹാ ഇപ്പം ഞാവൽപ്പഴത്തിന്റെ സമയവല്ലേ? കഴിഞ്ഞൊ, ആഹ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ അടു നമ്മടെ അയലോക്കത്ത് താമസിക്കുന്ന ഒരാൾ പണിക്ക് പോയിട്ട് വന്നപ്പത്തേക്കിന് കൊണ്ട് ത്തന്നേ. അപ്പം ഞാനോർത്തു ഇപ്പയ്ന്റെ സമയം ആഹ് ഇതവര് മരത്തീന്ന് പറിച്ചൂന്ന പർഞ്ഞേ.
അതെല്ലേ ഞങ്ങടെ ഇവിടെ തീർന്നു. ആഹ്. ഇണ്ടാവാരിക്ക്യും, ഞങ്ങടെ ഇവടത്തേയൊക്കെ തീർന്ന്.
തീർന്ന് ആഹ് ചെൽപ്പം അവിടുത്തത് കഴിയുമ്പളായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് ഇവിടെ അങ്ങനെയാണ്. ഈ മാങ്ങയും ചക്കയൊക്കെ വേറെ സ്ഥലത്തൊക്കെ തീരുമ്പളാണ് നമുക്കിവിടെ തുടങ്ങുന്നത്.
തൊടങ്ങ്ണത് ആഹ് ആആ. ആഹ് ആഹ്. ഞങ്ങടെ അവിടൊക്കെ തീർന്ന് കൊറെയൊക്കെ വിറ്റ്, കൊറെയൊക്കെ കൊറെ ഞങ്ങള് തിന്ന്. അങ്ങനൊക്കെ തീർന്ന്.
തീർന്ന് ആഹ്
ചക്കയൊക്കെ ഉണ്ടാ അവിടെ താമസിക്ക്ണോട്ത്ത്?
ചക്കയാ നമ് ഇവടെ ഇപ്പൊ ഈ മാടകയ്ക്ക് താമസിക്കുന്നോട്ത്തൊന്നു ഇല്ല.
ഒന്നുല്ല.
ആഹ് ഇല്ല പിന്നെ ഇവട്ന്ന് ഒരു മുക്കാ മണിക്കൂർ ദൂര ഒള്ളൂ എന്റെ വീട്ടിലേക്ക്.
ആഹ്.
അപ്പം അവിടെ ഇഷ്ടം എല്ലാം ഉണ്ട് ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
വീട് പണി കഴിഞ്ഞിട്ട് പുറകോട്ടൊരു സ്ഥലവുണ്ട്. അവിടെ എല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് വെച്ച് പിടിപ്പിക്കണം.
ആഹ്. ചായൊക്കെ കുടിക്കാറായാ? ആഹ്
ഉം അവിടെ അഞ്ചുമണിയാവും. നാലര ആവുമ്പം അവള് വരും. പിന്നെ അവൾടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ച് മണി കഴിയുമ്പ
ആഹ് മോള് പ്പൊറങ്ങാണാ? ആഹ് ആഹ് അന്ന് ശരി ഓക്കെ.
ആയിക്കോട്ടെ ഓക്കെ.
ല്ല